ആഹ് കേക്ക്ന്ന്ണ്ട്
ഉം എന്തൊക്കെ വർത്താനങ്ങള് ഉം എന്താ ചെയ്യ്ണേ
ഞാന്‌താവ്ടെ വെർതെരിയ്ക്കാടാ
ആഹ്
ആരാ ഗ്രൂപ്പില് കൊറേ ഫോട്ടോസൊക്ക് നറച്ച്ണ്ടല്ലോ
ആഹ് കുട്ട്യാള് കയ്യ് തട്ടിപ്പോയതെന്താണാവോ
ആഹ് കൊറെ കുട്ട്യോള്
ഫാമിലി ബേഗ്രൗണ്ട് മൊത്തം ഫ്ലാഷായ്ക്ക്ണ്
ആഹ് കണ്ടിൽ താവട്ടോ ഞങ്ങള്ങ്ങെനെ മറ്റേ ഇ ഞാന് ഓൺലൈനായ്ട്ട് ട്യൂഷൻട്ക്ക്ണ്ടെ ട്യൂഷൻട്ക്കുമ്പം ഇത്പോലെ നമുക്ക് കാെറേ ഗ്രൂപ്പ്കള്ണ്ട് ഇപ്പ ഗ്രൂപ്പ്കളാവുമ്പം കുട്ട്യോള്ങ്ങെനെ എപ്പഴും ഫോൺലല്ലെ കളിയ്ക്കാ പ്പങ്ങെനെ ഫോൺല് കളി ക്ക്മ്പോ കുട്ട്യോള്ങ്ങെനെ ഫോട്ടോട്ത്തയക്ക്യാ അതുപോലെ എന്തേലൊക്കെ വോയ്സ് ങ്ങെനെ അയക്ക്യാ പാട്ട് പാടാ അങ്ങനൊക്കെ അയക്ക്യും അപ്പ മാനേ ജേസെക്കെണ്ടയ്ലെ പ്പേടെക്ക്യു ഞങ്ങള്ങ്ങെനെ കാണ്‌മ്പ അരോട് പറയുംട്ട പേഴ്സണലായിട്ട് മെസ്സേജയച്ച് പറയും ഇങ്ങെനെ വന്ന്ട്ട്ണ്ട്ട്ടാ ഡിലീറ്റെയ്തോന്ന് പറയും അപ്പ്ളെത്തേനും മേനേജേഴ്സാെക്കെ കണ്ടിട്ട് ആഹ് എന്ത കുട്ടി പറയ്ണേ ഉമ്മ കുട്ട്ടെ കയ്യില് ഫോണ്ന്ന് പോടക്കാണെന്നൊക്കെ ചോയ്ക്കും അതേപോലെ എന്തൊക്കെയോ കൊറേ ഫോട്ടോസൊക്കെ അയച്ചിട്ട്ണ്ട് ഓ ടി പി അങ്ങെനെന്തെക്കേ വന്ന്ണ്ട് ഉം പിന്നെന്താ അവ്ട്ത്തെ ചോറും കറ്യൊക്കായാ
ആഹ് ഞാൻ മീൻപൊര്ച്ച്ലു
ആഹ് മീൻ പൊരിയ്ക്കാ ക്കൊര് നമ്പറ്ക്കാ അയ് ശെരി
എന്ത ഇങ്ങെള് മേരേജ് കയ്ഞ്ഞാണോ
ആഹ് കല്യാണം കയ്ഞ്ഞ്ത കുട്ട്യാെക്കെണ്ട്
നാല്
ആഹ്
അപ്പ ഈ റ്റൂഷൻ പഠിപ്പിക്കെല് മാത്രാെള്ളൂ
ആഹ് വേ ഇവനെ ഇവിടെ ആക്കി പോവാം പറ്റില്ല്യേ
ആഹ് ആഹ് ആഹ് അല്ല ടൂഷനെവിടെ അപ്പൊ പൊറത്ത് പോയാണൊ പഠി
അല്ല ഓൺലൈനായ്ട്ട് നമുക്ക് രാത്രി ടൈമ്‌ല്ര്ന്നിട്ട് നമു ക്ക് ഇത് രണ്ട് മൂന്ന് മണിക്കൂറിര്ന്ന്ട്ട് ചെയ്താ മ
അതേലേ ആഹ് എത്രേ ക്ലാസ് പഠിച്ച്ണാെക്കെ
ക്ലാസ് ഏഴുമണി തൊട്ടിട്ട് ഒമ്പത് മണിവരെക്ക്ണ്ട് അയ്ല് ഏത് വേണെങ്കി എട്ക്കാ
അതേലെ
ഉം
ആഹ്
അങ്ങെനെ
ആഹ് കുട്ട്യാളാെക്കെ വല്ല്യേതായോ ഇവെടേ ആഹ് ഇവെടെ ഒന്നും പരിപാട്യേളൊന്നുംല്ല്യാ
ഏഹ്
ചുമ്മാ അങ്ങനെ ഇര്ക്ക്ണതാ അപ്പൊ വെറുതെ ഇങ്ങനെ കണ്ടപ്പോ ഒന്ന് കേറിയൊക്കിയതാണ്
ആഹ് ആഹ് അയ് ശെരി പിന്നെ കടെന്ന് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ ങ്ങള് ബൾക്ക് ആയിട്ട് വാങ്ങ ചെയ്യാ മാവേലി അതുപോലെ സൂപ്പർ മാർക്കറ്റ് അങ്ങനിങ്ങനി ഒക്കെ പോയിട്ട് ആഹ് അപ്പൊ ആവ്ശ്യള്ളതങ്ങനെ മാങ്ങാ
ആഹ് അതെ അതെ അടുത്തൊരു സ്റ്റോറുണ്ട് അവിടെ ചെന്നിട്ട് വാങ്ങിക്കും
വല്ല്യേ സ്റ്റോറ
അല്ല സാധാ മിടിയം അമ്മള് സാധാ പലച്ചെരക്ക് കടല്ലേ അതുപോലെ ആഹ് അതെ മന്ത്ലി സാനം വാങ്ങിക്കാന് ഇപ്പ അമ്മള് മെച്ചോർഡ് ആയിട്ടില്ല അപ്പൊ പിന്നെ അയ്മക്കങ്ങട്ട് ശ്രദ്ധ കൊട്ക്കാറില്ല
ആഹ് അല്ലട ഈ മാവേലിന്നൊക്കെ വാങ്ങാണെങ്കില് റേഷൻ കാഡ് ആയിട്ട് പോയിട്ട് വാങ്ങുമ്പോ കൊറച്ചൊക്കെ സാധനങ്ങൾക്ക് ഞമ്മക്ക് അത്യാവിശ്യള്ളക്കണ്ടല്ലോ നല്ല ലാഭാണ് അങ്ങനെ വാങ്ങുമ്പഴേയ് നമ്മള് ഇങ്ങനെ അപ്പ പ്പം അപ്പ വാങ്ങുമ്പോളൊക്കാ കൂടുതൽ പൈസ ഏഹ് ലാഭണ്ട് ഇപ്പറ്ത്ത്ന്ന് വാങ്ങുമ്പോ ഞങ്ങള് പണ്ട് തറവാട്ടിലൊക്കെ ആവുമ്പഴേ അങ്ങനെ തറവാട്ത്തെ റേഷൻ കാഡും വാങ്ങും നേരെ ഫ്രണ്ട്ത്തെ ഏഹ് ഞങ്ങടന്നെ കസിനാണ് അപ്പ അവരെ അവര റേഷൻ കാഡും വാങ്ങും അഹ് രണ്ടും കൂടിട്ട് വാങ്ങിട്ട് അരി പിന്നെ ചായപ്പൊ ചായപ്പൊടി പഞ്ചസാര പരിപ്പ് പിന്നെ ചെറുപയറ് കടല അങ്ങനെള്ള കാര്യങ്ങളൊക്കല്ലേ പച്ചരി ആഹ് അതെ ഇഷ്ടം പോലെ സാധനങ്ങൾ വാങ്ങേയ് അതക്ക അതക്കാ അത് പറയുമ്പോ നമ്മക്ക് എപ്പഴും ഇങ്ങനെ എപ്പഴെപ്പഴും എട്ക്കണ്ട കൊറച്ചിച്ചെ കൊർച്ചീച്ചെല്ലേ എടുക്കുള്ളൂ അപ്പൊ കൊറെ കാലത്തേക്ക് വരും ചെയ്യും നമ്മളിപ്പോ ഈ പരിപ്പാണെങ്കില് ഒരു നൂറ് പരിപ്പ് ഇരുന്നൂറ് പരിപ്പ് അപ്പറത്തെ കടേ പോയി വാങ്ങും വാങ്ങുമ്പോ അതിന്റെ അതിന്റെ കൂടെ കുറച്ചു കൂടി പൈസ കൂട്ടിക്കഴിഞ്ഞാല് നമ്മുക്ക് അരക്കിലോനൊക്കെ ഇവിട്ന്ന് കിട്ടും
ആഹ് അതെ അതെ ഞാന് ഹസ്ബൻറ് നാട്ടിൽ വരുമ്പോ വാങ്ങിക്കും
ആഹ്
ആഹ് മൂപ്പര് എന്താ കാറ് ഓടിക്കാനൊക്കെ അറിയ ഇന്ക്ക് ടുവീലറും ഫോർ വീലറും ഒന്നും ഉപയോഗിക്കാൻ അറിയൂല അപ്പൊ പിന്നെ നമ്മളൊക്കെ ബസ്സിനല്ലേ പോല് പോലാപ്പൊ റിസ്ക് ആണ് ആഹ് ആഹ് ദൂരോണ്ട് ഇവിടെ അടുത്തൊന്നും അങ്ങനെ ഷോപ്പാളില്ല ഒക്കെ പൊറത്ത് ടൗണില് പോണം ഞങ്ങൾ ഗ്രാമങ്ങളിലാണ് താമസിക്ക്ണത്
ആഹ് ഞങ്ങളും ഇവിടെ കുറച്ച് ഗ്രാമപ്രദേശംന്നെണ് ആഹ് ഹസ്ബന്റിന്റെ വീട് കൊറ്ച്ച് സിറ്റിയാണ് ഞങ്ങളും ഇതുപോലെ തന്നെണ് അവിടെ സിറ്റി ആവന്നറിണെന്നെ അട് തന്നെ കൊറെ ഷോപ്പുകള്ണ്ട് അപ്പൊ നമ്മളപ്പപ്പ വേണ്ടത് എന്നും വൈകുന്നേരം വന്ന് കയിഞ്ഞാൽ ഇവരിങ്ങനെ സാധനങ്ങൾ വാങ്ങും അപ്പൊ ഒരു ദിവസം തന്നെ കുറച്ച് സാധങ്ങൾ വാങ്ങുമ്പോ ഒരു മുന്നൂറ് രൂപ നാന്നൂറ് രൂപ എന്തായാലും ആവും പിന്നെ ആഹ് പിന്നെ പിറ്റത്തെ ദിവസും അതുപോലെ അത്രയും രൂപ വാങ്ങ അപ്പൊ അങ്ങനെ അവട അങ്ങനെ എല്ലാറ്ക്കും നല്ലതേയ് ഞങ്ങളിങ്ങനെ പറയുട്ടോ പോയി വാങ്ങണംന്നൊക്കെ പറയും പക്ഷെ ഞങ്ങൾ അവടെ അങ്ങനെ ശ്രമിക്ക ശ്രമിക്കാറില്ല കാരണം അപ്പപ്പള്ള കടകൾ അവിടെണ്ട് സൗകര്യത്തിന്ണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ വാങ്ങില്ല പക്ഷെ ഞങ്ങള് ഇവിടെന്ന് പറഞ്ഞ ഗ്രാമപ്രദേശാണ് അടുത്ത് വല്ല്യേ ഷോപ്പുകളില്ല്യ അപ്പ നമ്മള് മാസത്തില് ഇങ്ങനെ വാങ്ങ ചെയ്യ അതാ ഞാൻ ചോയ്ച്ച് ബൾക്ക് ആയിട്ടാണോ വാങ്ങാന്ന് ഇല്യയ്‌ ആഹ് അങ്ങനെ പിന്നെ നമ്മള് പോയി വാങ്ങണ്ടല്ലോ എന്നുള്ളരു ഇത്ണ്ട് അട്ത്ത്ന്നന്നെ കിട്ടൂലോ ന്ന്ള്ള ഇതാണുള്ളത്. ചെലവില്ലല്ലോ മറ്റേത് ഓട്ടൊക്കെ വിളിച്ചിട്ട് കൊണ്ടര്നല്ലോ. ഹലോ ഹലോ കേക്ക്ണില്ല്യേ? ഹലോ ഹലോ ഇയാൾ തെരക്കിലാണെന്നാ കാണിക്ക്ന്നാ നമ്പറ്.